ഹലോ
ആഹ് കേൾക്കുന്നില്ല സുഖാല്ലേ
ആഹ് സുഖാണ്.
ഉം ഫുഡൊക്കെ കഴിച്ചില്ല ആഹ് ഞാന് സുഖായിട്ട് പോണ്.
ആഹ് ആഹ്
ഫുഡൊക്കെ കഴിച്ചില്ലേ
ആഹ് ഫുഡ് കയ്ച്ചു
ഉം മഴയെക്കെ ഉണ്ടോ?
ഇല്ല ഇന്ന് മഴ പെയ്തിട്ടില്ല രാവിലെ ഉണ്ടായിരുന്നു കൊറച്ചു നേരം ഇങ്ങനെ- രാവിലെ കുറ കുറച്ചേരം ഇങ്ങനെ പെയ്തു പിന്നെ കുറഞ്ഞു പിന്നെ പ്പ വെയിലായി-
ആഹ്-
പിന്നെ
ആഹ് ഫുഡൊക്കെ കയിച്ച്-
ആഹ് ആഹ് ആഹ്
എന്ത്‌ വർക്ക് എന്തങ്കിലും ചെയ്യുന്നുണ്ടോ
വർക്ക് എന്ന് പറയേണെ ആഹ് ഇതേപോലെ- ഓരോന്ന് ഇങ്ങനെ ഓൺലൈനിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് ചെയ്യും. പുറത്ത് പോയിട്ട് ജോലി ചെയ്യണന്നില്ല-
ആഹ്-
ഇങ്ങളോ?
ഞാൻ സ് വാട്സ്ആപ്പ് ചിലപ്പോൾ ഇങ്ങനെ സ്റ്റാറ്റസ് വർക്ക് ചെയ്യും പിന്നെ ഇപ്പൾ ഡിഗ്രിയ ഒക്കെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ
ഏഹ് ശരി മാരീഡ് ആണോ?
ആഹ് ആണ്.
വീട്ടില് കപട്ടാ
ആഹ് വീട്ടിൽ സപ്പോർട്ടാ ഓല് പറഞ്ഞിട്ടാ പോയത്-
അയ് ശരി അപ്പൊ കൊഴപ്പില്ലല്ലോ?
ആ ഞാന ഒരു കൊല്ലം പി പി ടി സി പഠിച്ചതാ എന്റെ വിട്ട് ന്ന് പറഞ്ഞ് ഒരു കൊല്ലത്തെ കോഴ്സ് എടുക്കാൻ പറഞ്ഞ് അപ്പൊ അത്
ആഹ് ആഹ് അയ്ശരി
അത് എടുത്ത് കഴിഞ്ഞിന്റെ ശേഷം ഒരു കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു- വെറുതെ ഇരിക്കാൻ പറ്റൂല്ല പറയും
ആഹ് ആഹ് ആയി
അങ്ങനെ പോയി ഉം നിങ്ങൾ എത്ര വരെ പോയി?
ഞാന് പ്ലസ് ടു വരെ പോയി. ഞമ്മക്ക് പിന്നെ സപ്പോർട്ട് ഇല്ല ട്ടോ നമ്മക്ക് പുറത്ത് പോയി പഠിക്കാനും അതേപോലെ ജോലി എടുക്കാനുള്ള സപ്പോർട്ടില്ല.
ഓൺലൈൻ ആയിട്ടൊക്കെ നോക്കാലോ പോ?
അതൊക്കെ നോക്കും പക്ഷെ ജോലി കിട്ടിയാലും പോവാൻ പറ്റൂല അതാണ് വിഷയം അപ്പോ പിന്നെ പഠിക്കാൻ നിന്നിട്ടില്ല നമക്ക് ജോ പഠിക്കണെന്നുണ്ടെങ്കിൽ നമ്മക്ക് ജോലി ജോലി വേണന്നെങ്കിലേ കാര്യള്ളു ഇല്ലാതിപ്പോ നമ്മള് വെറുതെ പഠിച്ചിട്ടിപ്പോ അതുകൊണ്ടൊരു ഗുണ ഇില്ലാതെ കാര്യല്ലല്ലോ? അതാണ് പഠിക്കാൻ നല്ല ആഗ്രഹൊക്കണ്ട് പക്ഷെ ആള് സമ്മതിക്കൂല പിന്നെപ്പോ പഠിക്കാന ഇപ്പോ ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മളിപ്പോ ഓൺലൈനിൽ കൂടെ പല കോഴ്സും കാര്യങ്ങളൊക്കെ ക്കൊണ്ടല്ലോ പക്ഷെ നമ്മക്കിപ്പോ ജോബ് കിട്ടി കഴിഞ്ഞാ പൊറത്തിറങ്ങാൻ പറ്റൂല്ലയ് ആഹ് പിന്നെ അങ്ങനെ കിട്ടി
വല്യ ഗതികേട് കാരംല്ലേ അങ്ങനാവുമ്പൊ വല്ല്യ കെത്യേടയ്ക്കാരം
ആഹ് അതെ അതെ ഞാനെന്ന് മുതൽ ചോയ്ക്കാൻ തൊടങ്ങീക്ക്‌ണ്- പക്ഷെങ്ങട്ട് സമ്മയ്ച്ച് കിട്ട്ണില്ല. വേണ്ടന്നാണ് പർഞ്ഞ് ആഹ് ഒര് മോള്ണ്ട്.
ആഹ്
ഓള്ണ്ടായേൻ്റെ ശേഷാണ് ഇങ്ങനായത് ഇല്ല്യാന്ന്ണ്ടെങ്കി അയ്ന്റെ മുന്നൊന്നും കൊയ്പ്പണ്ടായ്ന്നീല്ല പക്ഷെ അന്ന് നമ്മക്ക് താല്പര്യൂല്ല അന്നങ്ങനൊരു മൈൻഡേര്ന്നു അതെ അന്നൊരു മൈൻഡേര് ന്നു അങ്ങൻത്തെ നമ്മക്ക് വേഗം പഠനം കഴിഞ്ഞ്ട്ട്യാ മതിയേര്ന്നുന്ന് വെച്ചാല് കാരണം അന്നൊക്കേന്ന് പർഞ്ഞാല് പ്രൊജക്ട് റ്റും അസൈൻമെൻ്റും ഒര് ലോ ണല്ലൊ പത്തിലും ആഹ് പ്ലസ് പ്ലസ് വണ്ണും പ്ലസ ടും ഒക്കെ നമ്മള് അങ്ങനെ പൂർത്തിയാക്കിയതാ എന്തോര് കഷ്ടപ്പെട്ട്ണ് ഹുമാനിറ്റീസേര്ന്നു അപ്പങ്ങനായതോണ്ട് ട്ട് ഭയ്ങ്കര ടഫേര്ന്ന് ടഫ്ച്ച്ട്ട് അങ്ങനല്ല നമ്മക്കി അസൈൻമെന്റും പ്രൊജക്ടും വര്മ്പോ ഒർക്കൊയ്ച്ചിര്ന്നെയ്തല്ലേ
ആഹ്
അപ്പാ അതിൻ്റൊക്കെ സീ മാർക്ക്ട്ടണംന്ന്ണ്ടെങ്കി അത് വേണന്നറിയല്ലോ
ആഹ്
ഉം അപ്പങ്ങനൊക്കായതോണ്ട് ആഹ് അപ്പപിന്നെ അങ്ങൻത്തെ ബുദ്ധിമുട്ടൊക്കെ വിചാര്ച്ചോക്ക്മ്പൊ വേം പഠനം കയിഞ്ഞ്ട്ട്യാ മതിയായിര്ന്ന് തോന്നിപ്പോയി
ഇപ്പയ്ന്
മാര്യേജ് കയ്ഞ്ഞപ്പയല്ലേ അതെ ഇപ്പൊ ഖേദിക്കാണ് ഇപ്പ മേജ് കയ്ഞ്ഞപ്പോര് സമയ്ക്കാതിര്ക്ക്മ്പൊ മ്മക്ക് ഇക്ക് ഭയങ്കര ഒരു ബു ദ്ധിമുട്ടാണ് പഠ്ചെണ്ടേയ്നു തോന്നിപ്പോവും പഠ്ച്ചാ മതിയാര്ന്നു വന്ന്ട്ടൊക്കെ മതിയാര്ന്നു അതെ അതെ കൊർച്ച് കയ്ഞ്ഞാ ശരിയാവുന്ന് വിചാര്ക്കാ ഇപ്പൊ പിന്നെ മ മക്കളെക്കോർത്തിട്ട് ചെൽപ്പോല് വേണ്ടാന്ന് പറയ്ണതാവും കാരണം മക്കള് ഇപ്പൊ ഞമ്മള് നോക്ക്ണമാരിപ്പാരും നോക്കൂലല്ലോ എന്തായാലും അതാണൊന്നാമത് അതാണൊന്നാമത് ഓൽക്ക് ക ണം ഞമ്മള്പ്പോ ഓള്ണ്ടായീൻ്റെ ശേഷാണ് അങ്ങനായത് അയ്ന്റെ മുന്നൊന്നും എന്തെട്ത്താലും എന്ത് വർക്കെട്ത്താലും ഇപ്പോൺലൈന്ക്കൂടിം സമ്മയ്ക്കൂല ഇതൊ അറിയാതെ ചെയ്യാണ് ഓൺലൈന്ക്കൂടിം സമ്മയ്ച്ച്ട്ടൊന്നല്ല ഏഹ് ഓൺലൈന്ക്കൂടെ എല്ലതും ഇന്നെക്കൊണ്ട് ക യ്യ്ണ രൂപത്തിലൊക്കെ ഞാൻ ചെയ്യാറ്ണ്ട്
ന്നാലെന്തൊക്കെ അമ്മക്ക് പറ്റ്ണ്‌ണ്ടാക്കാലോ
ആഹ് അത് ഞാന് പർഞ്ഞെര്ണ്ട് ഇഷ്ടമ്പോലണ്ട് അങ്ങൻത്തൊക്കെ നോക്കാണെങ്കി പിന്നെ കൂട്തല് പ്രമോഷൻസ് ഞാൻ ട്ക്കാറ്ണ്ട് പക്ഷെ പ്രമോഷൻസില് കാര്യല്ല വെർതേണ് കാരണം ഞമ്മക്ക് അഡ്മിഷനും കാര്യങ്ങളൊന്നും കിട്ടൂല പക്ഷെ അഡ്മിഷൻ വന്ന് കയ്ഞ്ഞാല് നല്ലൊരു ലാഭള്ള പരിപാടിയാണ് കാരണം അഞ്ഞൂറു ആയിരു ഒക്കെമ്മക്ക് കിട്ടും പക്ഷെ അതങ്ങട്ട് നടക്ക്ണില്ല സെയിൽസും കാര്യങ്ങളൊക്കെ നടക്കണം എന്നാ പിന്നെ നല്ലം കിട്ടും
അത് ശരിയാ
നല്ലൊരു ആഹ് സംഭവാണ് അങ്ങനെ പ്രമോഷൻസൊക്കെട്ക്കാണ്ന്ന്ണ്ടെങ്ങ്ങ്കില് പിന്നെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവര്ണയ്ലേ അതാണ്
അങ്ങനാവ്മ്പൊ ഭയങ്കര കെതിയേടാ അങ്ങനഡ്മിഷനിട്
അതെ ഇപ്പൊ ടി ടി സില്ലേ മോണ്ടിസോറി ടി ടി സിക്കൊക്കെ നല്ലൊരു വേക്കൻസി കിട്ടാണ്ന്ന്ണ്ടെങ്കില് നല്ലൊരു ആ ആളെപ്പോ മ്മള് കൊണ്ടുവരണുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് മൂവായിരം കിട്ടണ്ട് സാലറി
ആഹ്
അങ്ങനത്തെക്കെ എടുക്കാൻ കഴിയണം എന്നാ തരക്കടില്ല്യ നമുക്ക് അങ്ങനെ ഒരാളെ കിട്ടണം കാരണം അയിന
എല്ലാ പഠിപ്പിക്കാള്ള ആളെ കൊണ്ടരാണോ?
പഠിപ്പിക്കാനല്ല. ഞമ്മക്ക് കോഴ്സ് ഇപ്പൊ പഠിക്കണം ന്ന്ള്ളോര്ണ്ടാവൊല്ലോ. ഇപ്പറഞ്ഞ പോലെ തന്നെ പൊറത്തു പോയ് പഠിക്കാന് പറ്റാത്തോരൊക്കെ അങ്ങനത്തോരൊക്കെ എടു തും അല്ല ഈ ഓൺലൈനിൽ കൂടെ കോഴ്സ് അങ്ങനെ ഈ പി പി ട്ടി ട്ടി സി ഇടുത്തിട്ടുണ്ടെങ്കില് മോണ്ടിസോറി മോണ്ടിസോറിയാണ്. അതെടുത്ത് കയ്ഞ്ഞാല് മോണ്ടിസോറിക്കെഇണ്ട് പിനെ അതല്ലാതെ വേറെള്ളോക്കറി നല്ലരെമൗണ്ടെയ്ലികിട്ടും ആ ഒമ്പയ്രാണ് ഒറ്റടിക്കാൾടെ കിട്ടണേ പക്ഷെ കി ട്ടാനൊരു മാർഗൊല്ലഹ് ന്നോക്കിട്ട് ഞാൻ കൊറെ ട്രൈ ആക്ക്‌യെതാ പിനെ ഞാന് ഹ് ആ പണിക്ക് ന്നിന്നിട്ടില്ല പിനിങ്ങനെ ചെയ്യും പഷേ ഒരു ഗുണോല്ല്യ അതുകൊണ്ടൊന്നും.
ആ ഹ്
വെറുതെ ഇങ്ങനെ ചെയ്യാന്ന് മാത്രം അല്ലാതെ ഇപ്പൊന്നുല്ല യേ
വായിക്കലൊക്കെ ഇണ്ടോ?
ബുക്കൊ?
നോവലായ്റ്റ് ബുക്കായ്റ്റ് ഫോൺല
അതൊക്കെ ആദ്യം ഇണ്ടായ്രുന്നു ഇപ്പ അയ്നൊന്നും മൂടില്ല. ആദ്യം ഒര് അട്ടിഉ ടിയേര്ന്നു ഇങ്ങനെ എവ്ട്ന്നെങ്കിലൊക്കെ കഥാബുക്കോ നോവലൊക്കെ കിട്ടും അതൊക്കെ എടുത്തെക്കും.
ആ ഹ്
ന്ന്ട്ട് ഇങ്ങനെ വായ്ച്ച് തീർക്കലേര്ന്നു ഇപ്പയ്നൊന്നുള്ള മൂട് മൂടെനില്ല. ഇപ്പ വേറ്ള്ള എന്തൊക്കോ ചിന്തകളാണ് ഹ് ഹ്. നമ്മക്ക് ഓരോ കാലം കയ്യുമ്പ അങ്ങനാണല്ലോ? ഇവടെ ഇന്റെ വീട്ട്ല് ഉമ്മ ഉപ്പ- പിനെ ഒരനിയത്തി ഞാന് ന്റെ മോളും.
ഏ ഹ്
പിനെ ഹസ്ബന്റിന്റെ വീട്ട്ല് ഉമ്മ ഉപ്പ. ഒരനിയൻ അനിയന്റെ വൈഫ്. പിനെ ന്റെ ഹസ്ബന്റും മോളും ഞാനും വേറാരുല്ല..
ആ
പിനെ ഓൽക്ക്‌ മക്കളൊന്നും ആയ്ട്ടില്ല.
ആ ഇപ്പടുത്ത് കല്യാണം കയ്ഞ്ഞിട്ടൊള്ളൂ.
അല്ല ഒരു കൊല്ലയ്ക്ക്‌ണ് ചെറ്തായ്ട്ടിങ്ങനെ വ്ത് പി സി ഒഡി ന്റെ പ്രശ്നങ്ങളൊക്കെ ഇണ്ട് അതോണ്ട് ഇങ്ങനെ നീണ്ട് പോണ്ട്. പിനെ ഓള് പഠിപ്പിക്ക്‌ണ്ട് ഓള് ട്ടീ ട്ടീച്ചറാണ്.
ഏ ഹ്
അവളത് പിനെ സപ്പോട്ടാണേ. ഓൾത് ഫുള്ള് സപ്പോട്ടാണേ അതോണ്ട് പിനെ ഓക്ക് എങ്ങനെ ആയാലും വിഷയില്ല ഓൾത് പിനെ- ഏഹ് നിക്കാഹൊക്കെ കയ്ഞ്ഞെന്റെ ഷാണ് ഓലെ ഓളെ പഠിപ്പിച്ചിക്കണെനെ.
ആ ഹ്
അതോണ്ട് ഓൻക്ക് കൊഴപ്പില്ല അതോണ്ട് പിനെ വിഷയില്ല. അത് ഉം ന്താണ് പി പി ട്ടി ട്ടിസിയ- പി പി ട്ടി ട്ടിസിയാണേ അവ്ള്
ആ
ഓളീ പ്രീ സ്കൂള്ങ്ങനെ പഠിപ്പിക്കണ്ണ്ട് ഇപ്പോ.
ആഹ്
ആദ്യം ന്നല്ല ഒരു ജോലിണ്ടായ്ര്ന്നു ജോലി എന്നാല് ഇതനെ- ട്ടി ട്ടി സിഅനേ അത് ആ സ്കൂൾല് ചെറിയ സ്കൂളാണ് എൽ കെ ജി യു കെ ജി മാത്ര ഉള്ളായ്ര്ന്ന്.
ആഹ്
അയല് ഓള് എന്താണ് അവിടെ സ്ഥിരയിട്ട് വർക്ക് ചെയ്തിരുന്നു പിന്നെ പാർട്ട് ടൈം ആയിട്ടായിരുന്നു മു ആഴ്ച്ചയില് മൂന്ന് ദിവസ ക്കണ്ടേ ന്നുള്ളു വർക്ക് പക്ഷെ ഇപ്പോ അതിന്ന് ഇറങ്ങിക്കുണു സാലറി കൂട്ടി കൊടുക്കൂലാന്ന് പ്പോ സാല സാലറി അധിക ഇല്ല ഓഹ് ഇഞ്ഞി മുതല് സ്ഥിരം വരും വാണം പിന്നെ സാലറി കൂട്ടൂല്യറിഞ്ഞേ അപ്പൊ പിന്നെ ഓള് പറഞ്ഞേ ഓ ക്ക് നഷ്ടാണേ അങ്ങനെ ആകുമ്പോ ഇവിടെന്നേ ബസ് കൂലി തന്നെ ബസ്സിന്റെ ചാർജ് തന്നെ ഉണ്ടല്ലോ
ആഹ്
അപ്പൊ പിന്നൊയി വിചാരിച്ച് കണ്ട് ഓള് പറഞ്ഞ് കഴിഞ്ഞ അങ്ങനെയാണെങ്കി ഞാൻ വരൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി അവിടെന്ന് അവിടുന്ന് പോന്നു പിന്നെ അയ്ന്റെ ശേ അതിന്റെ അപ്പുറത്തേ തന്നെ ഓലക്ക് ഓലേ സ്ഥാപനം പോലത്തെ ഒരു സാ സ്ഥാപനം തന്നെ ആ പേര്ന്നെയാണ് ഇതിനും
ആഹ്
ഓഹ് ചിലപ്പോ അയിന്റെ ബാക്കി ആയിരിക്കും എൽ കെ ജി മാത്ര ഉള്ളൂ
ആഹ്
അപ്പൊ അവിടെ എന്തോ ടീച്ചർക്കെന്തോ പ്രശ്നം ആയിട്ട് ടീച്ചർക്ക് എന്തോ ഏഹ് ഒരു വാതത്തിന്റെ പ്രശ്നം എന്തോ ഉണ്ട് പറഞ്ഞ അപ്പോ ഡോ ട്ര റെസ്റ്റ് എന്തോ പറഞ്ഞേക്കണേ രണ്ട് മാസം
ആഹ്
അപ്പൊ അങ്ങനെ ആയപ്പോ ഓളെ താൽ താൽക്കാലികം വിളിച്ചിട്ടുണ്ട ആട്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ അവിടെയാണ് പഠിപ്പിക്കണ് പക്ഷേ സാലറി ഒക്കെ കുറവാണേ അത്ര ഇല്ല്യ ആദ്യത്തെ അത്ര ഇല്ല്യ
ആഹ്
പിന്നെ പ്പോ ഓള് വെറുതെ ഇരിക്കല്ലേ എന്നുള്ള മട്ടിൽ പോവാണേ
ആഹ് അങ്ങനെല്ലേ ആഹ് ഇപ്പൊ ഇനിയിപ്പോ ഏകദേശം വേക്കൻസി ഒക്കെ കഴിഞ്ഞുണ്ടാവുല്ലോ
ഇപ്പൊ വേക്കൻസി ഇല്ല്യ അത് തന്നെയാണ് വിഷയം വേക്കൻസി തുടക്കത്തിലേ ഇല്ല്യ
ഉമ് ഉമ് അല്ല തുടക്കത്തിലൊക്കെ ഉണ്ടേനി
ആഹ്
ജൂണ് ആഹ് ഞങ്ങക്ക് കൊറേ ഞങ്ങക്ക് കൊറേ നോട്ട് ഉണ്ട് കിട്ടീക്കണ്
ഏഹ്
ഇത്ണ്ട്ർഞ്ഞാണ്ട് ഒഴിവിണ്ട്ർഞ്ഞാണ്ട്
ആഹ് ആഹ് ആഹ്
ഞങ്ങട്ട് ഞങ്ങള് ഗ്രൂപ്പ് ഷെയർ ചെയ്യും പോണല് പോയിക്കോട്ടെ എന്നുള്ളതില് അങ്ങനെ ഷെയർ ആക്കല്ണ്ട് ഉമ്
അപ്പം ഓക്ക് വേക്കൻസി ഒന്നും കിട്ടീട്ടില്ലയോ എല്ലോടത്തും കൊടു ത്തിട്ടിനു പിന്ന പിന്നെന്ന് പറഞ്ഞാല് ഓക്ക് മറ്റേ ചെറിയ ക്ലാസിന്റെ ഓക്ക് പറ്റുള്ളു
ആഹ്
വല്ല്യ ക്ലാസിന്റെ ഒന്നും പറ്റൂല്ല അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ചെറിത് ചെറിയ ക്ലാസിന്റെ ആകുമ്പോ അതിനനുസരിച്ചുള്ള സാലറിയും കാര്യങ്ങളെല്ലേ കിട്ടുള്ളൂ
ആഹ് അയ് ശെരിയാ എന്നാ ആയിക്കോട്ടെ ശരി
ആഹ് ഓ ക്കെ ന്നാല്
ആഹ്